ഹലോ
എന്തൊക്കേ വർത്താനം
ഹലോ
ഹലോ കേക്കുന്നില്ലേ
ആ ഇപ്പ കേക്കന്നണ്ട്
എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം അവടെയോ
നല്ലതന്നെ ഭക്ഷണൊക്ക ആയോ?
ആഹ് ഭക്ഷണൊക്കെ ആയി
ആ കയിക്കാൻ ടൈമായി ട്ടുണ്ടാവില്ലല്ലേ
ഏ
കയിക്കാൻ ടൈം ആയിട്ടുണ്ടാവൂല ല്ലേ?
ഏ ഏ എൻക്ക് ഓരോ ദിവസം ഓരോ ടൈമാ ഇന്നിപ്പോ കൊറച്ചൊക്കെ അങ്ങനെ തിന്നാ വിചാരിച്ച്
എനിക്കും അതേപോലെന്നെ വെശക്കുമ്പോ കയിക്കും
ആഹ് ടൈമിലൊന്നും അല്ല ടൈമിലൊന്നും കഴിക്കാറില്ല ഞാന്.
അതെ എപ്പളാണോ വെശ് ക്കുന്ന അപ്പ കഴിക്കണം
ആഹ്
ചെലപ്പോ വൈകുന്നേരൊക്കെ ആവും
ആഹ് വൈന്നേരം ആഹ്
പിന്നെ പണിയും കുളിയൊക്കെ കഴിഞ്ഞോ?
ഏ ഏഹ് ഇന്നലെ ഞാന് കുൾച്ചിരുന്നു അപ്പ ഇന്ന് ഞാൻ കൊറച്ചേരം കൂടി കഴിഞ്ഞി കൊളിക്കാ ചാരിച്ച്
അതെയോ
ആയപ്പോ ആ ഒരു ടൈമില് ഞാൻ കുളിച്ചീനി
ആഹ് അങ്ങനെ കുളിക്കുമ്പോ പിന്നെ രാവിലെ കുളിക്കാൻ മടിയാവും
എന്നും കുളിക്കണ്ടേ?
അതെ അതാലോ തുമ്പോ മഴ പെയ്തോണ്ട് കുളി ക്കാൻ മട്യാ
അവടെ മയണ്ടോ?
അല്ലേ പിന്നെ പൊർ ഇല്ല നല്ല മയക്കാറിണ്ട്, പൊറത്തൊക്കെ പോയി വരണം, അങ്ങനെ ക്ഷീണിക്കുമ്പോ കുളിക്കാനുള്ള ഒരു ഇത് വെരും പൊരേലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ കുളിക്കാൻ തോന്നൂല. അവടെ മയണ്ടോ?
മഴ മഴ ഇല്ല ഇപ്പൊ ഇപ്പൊ ഒരു മൂടി കെട്ടിയ ഒരു കാലാവസ്ഥയാ.
ഓക്കെ ഇവിടേം അങ്ങൻത്തന്നെ
ഏ
നിങ്ങൾ പൊറത്തൊന്നും പോവാറില്ലേ?
ആഹ് പോവാറ്ണ്ട്
ഫ്രണ്ട്സിന്റെ കൂടെക്കെ പുറത്തു പോവാ
ഫ്രണ്ട്സ്ന്റെ കൂടെയോ ആഹ് ഫ്രൻസിന്റെ കൂടെ പോവാർ ഉണ്ട് പക്ഷേ ഇപ്പൊ അലോട്ട്മെന്റിന്റെ സമയല്ലേ
അഹ് ആഹ് എല്ലരും നിങ്ങള കൂടെ പഠിക്കാൻ ആരെലുണ്ടോ
എവടെ പഠിക്കാന് മീൻസ്
ഡിഗ്രിക്കാ പോന്നെ
ആഹ് ആഹ് ഡിഗ്രിക്കു
ആഹ് അപ്പൊ അഡ്മിഷൻ കിട്ട്യാലെ അറിയൊള്ളുലെ
ആഹ് ആഹ് അതെ ഞാൻ കൊട്ത്ത്ട്ട്ണ്ട് ഇന്റെ ഒരു ഫ്രണ്ട്ണ്ട്
ആഹ് അവിടുത്തെ ആദ്യത്തന്നെ കോളേജ് കണ്ടോ ആഹ് അതെ അങ്ങനെ കിട്ടിയ സുഗാലെ ആഹ് ആഹ
എന്ത് പറഞ്ഞെ
അട്ത്ത് കിട്ടിയ സുഖല്ലേ പോയി വരാനൊക്കെ
അടുത്തു കിട്ടിയ സുഖ
ങ്ങക്ക് ദൂരെപോയ് പഠിക്കാനാണോ ഇഷ്ടം
കുറച്ച്ദൂരം എപ്പഴും അടുത്ത്ക്കന്നല്ലെ പോണെ അപ്പ കൊറച്ച് ദൂ
ഓ അങ്ങനെ അത് ശെരിയാ ഞാനൊക്കെ ദൂരെരുന്നു പഠിച്ചിരുന്നെന്റെ ഞാനൊക്കെ ദൂരെരുന്നു പഠിച്ചിട്ടുണ്ടാരുന്ന ഫസ്റ്റിലൊക്കെ നല്ല ആവേശാരിക്കു പോവാന് പിന്നെ പോയി വിര്ന്നാലോചിക്കുമ്പോ ദേഷ്യംപിടിക്കും
ആ അ അത്ണ്ട് ഇവിടെ രണ്ട് കിലോമീട്ട്റൈഞ്ഞ ഒരു കോളേജ്ണ്ട് ഹലോ ഹലോ ഹലോ